എന്തക്കേണ്ട വിശേഷം
നല്ല വിശേഷങ്ങൾ പോകുന്നു.
പണിയൊക്കെ കഴിഞ്ഞോ?
പണി പൊഴിച്ചിട്ടില്ല പണി പിന്നെ ഒന്നു നോ നോമ്പാണ് അതുകൊണ്ട് പിന്നെ വലിയ പണിൽ എന്നാല ഉള്ളത് കുറ എടുത്തട്ടതി ക്കെ നല്ല സേവ എല്ലാം ആല്ല ആഹ് എല്ലാരും മുറ്റ് മോള് ഉസ്താദ് നോൽക്കാൻ പറഞ്ഞന്ന് പറഞ്ഞാണ്ട് മോളും നോറ്റിയള്ളഞ്ഞാ നാളെ തോൽപ്പിച്ചാ ജാർസിനെ ആ സ്കൂൾ വഴി പോവാണ്. ഇന്ന്ണ്ട് പോയി ഞാൻ പറഞ്ഞ നാളെ നോൽക്കാന്ന്. ഉസ്താദ്‌ പറഞ്ഞന്ന് പറഞ്ഞ നോറ്റു പോയിന്ന്. ഇപ്പൊ വേറെ കുട്ടികളൊക്കെ ഉണ്ടായാല് കമ്പനിക്ക് ആൾണ്ടായാന് കൊഴപ്പില്ലേ മക്ക ഇടപ്പന്ന എല്ലാരും ഏതായാലും നോ ആച്ചിക്ക് വാണക്ക് കിട്ടും റമദാൻ അ ഇതേ മാതിരി ചെറിയ ദിവസം കുറച്ചൊക്കെ ലാസ്റ്റ് ഒക്കെ ആയപ്പം പിന്നെ ഒരു മതിയായിന് അപ്പൊ പിന്നെ ഇവിടുന്ന് നോറ്റക്കോടെ പോവും. വരുമ്പം വറല്ലണ്ടള്ള കൂട്ടത്തിന് ഒന്നാണ്ട് പറയും ഞാൻ നോമ്പോറചിട്ട വരും
ആ
അതേ മാതിരിപാ കൊയങ്ങ നിങ്ങലെന്താ ഞാ പറയാ വച്ചിട്ട് അണ്ണന്ന് പറ ന്ന് വിചാരിച്ചിട്ടായിക്ക ഇപ്പൊ കോയങ്ങണെങ്കിൽ എന്തായാലും നാളെ മർപ്പിച്ചണം ഇന്ന് നോറ്റു പോയിന അങ്ങനെ മോളെ പാഗം പോലെ ആക്കി വരട്ടെ. മം മം സ്കൂളില്ല. ആ ഉം
ഉം
പിന്നെ ണിയല്ലേ ങ്ങളെ ൽക്കണേ ഞാനൊന്ന ൽക്കണ്ട് പറഞ്ഞ അങ്ങനെ, മറ്റ
ഞങ്ങളും നോമ്പുകാര് തന്നെയാണ് അതുകൊണ്ട് ഫുഡ് പരിപാടിയൊന്നും
മം ഞാന് ഫുഡ് ഇല്ലേ പറര ഇപ്പ മോന എന്ത് ഇന്ന അങ്ങനവാടി പോകരുത്. ഇന്നും അവൻ പോയിട്ടില്ല അപ്പ മം അവ ഒരു അപ്പൊ ഒരു മുടെട്ടാൻ പോയണ്ട് നേരം വൈഗ്യ വന്ന്, രണ്ടാളെ ഭക്ഷണക്കെ കഴിഞ്ഞ പോലെ വന്ന ഇവിട സമയൊക്കെ കഴഞ്ഞാണ് അപ്പൊ പിന്നെ പോയില്ല.
ഞാനുങ്ങനെപ്പന്ന് ഞങ്ങളെ ന്റെ മൂത്തച്ചന്റെ ആ കിണറില് കുറുക്കൻ ചാടി.
ഓ
മൂത്തച്ചി വിളിക്ക്ണ് ഞാപ്പന്നയ്ലാണ്ടൊക്കൊ പോയി വന്ന് പ്പട് വര്നെള്ളൂ പാ പാത്രംന്തൊക്കെ അങ്ങൻതൊക്കെ കയിഞ്ഞ് രാവിലെ കുട്ടികൾ ചായൊട്ച്ചന്റെ, പിന്നെ അയിന് പോയി വന്ന്പ്പോ ഞ് അടിച്ചു വാരാ തരുമ്പിയിട്ടോ വേറൊള്ളരു പണിന്ന് കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അടിച്ചു വരാൻ ഒരുങ്ങാണ് അപ്പൊ കുറുക്കാനേ നമ്മള് നമ്മക്ക് കഴയില്ലല്ലോ ജീവണ്ട് ച ത്ത്ട്ട്ല്ല ആ ജീവൻണ്ട് ണ്ട് അത്ങ്ങനെ കുർ ക്കന്മാര്ങ്ങനെ മാ ആ ഓര് രാവിലെന്നും കെണർ ക്ക് നോക്കും ഇപ്പൊ വല താക്കുണ്ട് ചാടിയ കണ്ടപ്പോ നോക്കിയത, അങ്ങനെ ഞങ്ങളെ വിളിച്ചു ചെന്ന് തോട്ടിം കയറൊക്കെ കൊണ്ട് ചെന്ന് വല കെ നമുക്ക് കാണാനൊരതൃപ്പല്ലേ ഞാനൊക്കെ ആദ്യ മാനോടണ്ടേന്ന്ന്ന് ഞാനൊക്കെ പോല പോയപ്പോ ആദ്യം ഞാൻ പോരുണ്ട്ന്നെ കത്തിക്കണ വന്ന്, ഞാനും പോയി കൊറെ കുത്തി അങ്ങനൊക്കെ ആക്കിട്ടും കുർക്കന്ത്‌ മാട മാടണ്ടാക്കിയാട്ട് ഉള്ള്ക്കുള്ള്ക്കുള്ള്ക്ക് പോയി പിന്നെ അയിന്റെ വാല് മാത്രം കാണാനുള്ളു എങ്ങനെ ക്കനായതോണ്ട് കടിക്കുംന്നർഞ് അങ്ങനെയണ്ട് എറങ്ങാനും പിടിച്ചാനൊന്നും നമുക്ക് പരിചയം ഇില്ലാത്തല്ലേ കിണറുക്കും അങ്ങനെ കുറേ ആരെ വിളിച്ചാ ന്താ ചെയ്യാ നിന്ന് നിന്ന് നിന്ന് ഓരോരുത്തരും വന്ന് പലേ അബി
ഫയർ ഫോഴ്‌സിനെ വിൾച്ചോ
ഏ ഫയർഫോഴ്സിന വിളിച്ചിട്ട് ആ ഫയർഫോഴ്സിനെ വിൾച്ചു ഫയർഫോഴ്സിനെ വിൾച്ചപ്പോം പിന്നെ ഓരർഞ്ഞ് കുറുക്കനായതോണ്ട് ഫോറൻസിക് വിൾച്ച് ഫോറൻസിന്റെ താണ് ഓല ഒളിച്ചോളിയർഞ്ഞ് ഓല നമ്പർന്ന് പോലെ വിളിച്ചിട്ടാണെങ്കി കിട്ടണേ ഇല്ല ത്രറായിട്ടും ഫോണെട് ക്ക്ണ്ല്ല അങ്ങനെ പിന്നമ്മളെ മൂത്തച്ചി മൂത്തച്ചിൻ്റെ ബാക്കിള്ളോലോടൊക്കെങ്ങനെ പറഞ്ഞിയാട്ട് ഏ അയിന്റെ അളിയനോട് പറഞ്ഞപ്പോ അളിയനൊരു നമ്പറൊട്ത്ത് ഒയ് ങ്ങനെ കെൻറ്റില് തിലൊക്കെ പാമ്പിനൊക്കെ പുട്ച്ണെ കെൻറ്റിലെന്തേം ചാടിയ പുട്ച്ച്ണെ മൻഷൻ കീശ്ശേരിള്ളാണ്ണ ങ്ങനയാള വ്ൾ ച്ചു അയാള്താപ്പ വരുന്നാനേ അപ്പൊ അയാ ഇപ്പ വരുന്ന അപ്പ തന്നോട്ട് വരുന്ന നമ്മുക്ക അറിയില്ലല്ലോ ഞങ്ങളർഞ്ഞ് ഇപ്പ വര പ്പ വരാർഞ്ഞാലും വരുമ്പൊ വ്ൾ ച്ചോളും മ്മക്ക് പെരേ പോയ് നിക്ക ൻക്കത്താന്നൊ ന്റെ പണിയൊന്നും കഴിഞ്ഞീല്ല ൻക്ക് ഞാ ആ വരുമ്പോത്ത്ന്ള്ളെ അട് ച്ചേരലും തൊക്കാണ്ട് കൈച്ചക്ക നോമ്പാർനിട്ടാര്യല്ല മുക്കൊരു ബാങ്കൊട്ക്കുമ്പോത്ത പണി അയ്ച്ചാഞ്ഞ പിന്നൊരു
ആ അതെ ഞാൻപ്പൊന്ന് പ്പ തൊട്ക്കാനൊന്നും ആവുലാന്ന്ജാര്ച് ന്നലൊക്കെ നല്ലൊക്കെ നന്നാക്കി
ആ അപ്പൊ ഞാന് ന്നാ വേം പോ വേ അമ്മ പ്പാള് വരും വന്ന് വ്ൾച്ച്മെന്തായാലും ങ്ങളമ്പർക്കല്ലേ വിൾച്ചുള്ളൂ വരുമ്പോ പ്പൊമ്മക്ക് വന്ന്ട്ട അയാള് ഞങ്ങള്ങ്ങട് ത്തി ഞാ ഇന്റെ പർദയ്ച്ച്ണേന്റെ മുന്നേ ദാ അയാള് വന്നോ അർഞ് വ്ൾച്ച് അപ്പൊ ആ വർധന കഴിച്ച വർധന ഇട്ടായിട്ട് പിന്നിം പറഞ്ഞു പോയി അയാൾ സിംമ്പിൾ ആയിട്ട് എന്തോസ്യം നമുക്ക് കണ്ടാന അഞ്ചു മിനിറ്റിന് പരിപാടി പെട്ടെന്ന് ച നക്കണ്ടായിരുന്നു ന ഒരു കാര്യമ അെടുത്ത് കുഞ്ഞിയേ മുത്തയ എന്നക്കെ പറഞ്ഞ അതിനെങ്ങെ സോപ്പിട്ട് സോപ്പട്ട് വിിച്ച അവ വറതെ നമ്മള് തമാശക്ക ക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ അത് മടട്ടേട്ടന ഉുള്ളിൽ കിട്ട് കേയറി കൂടിയേക്ക എന്നങ്ങോട്ടന്നെ അ് വാലിന് കുരുക്ക ഇട്ട് ഇയാൾ ങ്ങട്ട് കേറി എന്നിട്ട് മോളിന്ന് അഡ് വലിച്ചി അപ്പം കുർക്കൻ വാലിമേൽ ഇങ്ങനെ തൂങ്ങി ആടി ആ സംഭവം വലിയ കുറുക്കനാണ് കാണാൻ ഞങ്ങൾ ചെന്ന് കാണാൻ ചെന്ന ഒരു വാലും അതിന്റെ ഒരു മൂട്ത്തിരി കാണണേള്ളൂ അനെ ബാക്കിയ ഒക്കെ മാടണ്ടാക്ക ഇപ്പ അയിനെ പറഞ്ഞിട്ട് കാര്യായില്ല നിറച്ച് വള്ളം നിറച്ച് അവിട തന്നെ പാടാണ് അതുകൊണ്ട് നല്ലവും വെള്ളമുള്ളന്തായിന് നിങ്ങൾ ആൻറ അടുത്തൊക്കെ കിണറുണ്ടല്ലോ അതേപോലെ കുഞ്ഞി കിണറാ ആ കുഞ്ഞാലോ വല്ല ആയല്ലേ പക്ഷെ നിറച്ച് വെള്ളണ്ട് ഇപ്പൊ മഴ എങ്ങനെ പെയ്തിട്ട് ഏതായാലും അയാൾ പുടിച്ച് ഇങ്ങനെ കയറിൻമേൽ ഇങ്ങനെ ആട്ടി അവസാനം എല്ലാരോടും മാറി നിക്ക പറഞ്ഞു പായി അറിയില്ലല്ലോ കുരുക്കഴിച്ച്പോ അയാള് കിണറിന്റെ ആ കാലുണ്ടാവല്ലോ മൂന്ന് അയിമലോട് കേറീന്ന് എന്നിട്ട്ങ്ങട്ട് കുറുക്കൻ കുറുക്കൻ ഒരു പാച്ചിൽ പാഞ്ഞു അത്യാവശ്യം വലിയ കുർക്കനാണ് അതത് കഴിഞ്ഞ് കണ്ട് ഒക്കെ പോര് പോന്ന് വന്നപ്പ അ ച്ച് വരാൻ നോക്കയാണ് അപ്പൊ ഞാങ്ങനെ
അത് ശരി ഉം ഞാന് എന്റെ ഒന്നും കഴിഞ്ഞിട്ട ട്ടൊന്നുമില്ല ഇപ്പൊ അങ്ങനല്ല ഇനിയിപ്പോ വൈകുന്നേരം ചിക്കൻ ഇവിടെ കൊണ്ട് വെച്ച് റവ കഴുകി കൊറച്ച് മ പൊരിക്കാൻ വിചാച്ച് മസാല ആക്കി വെച്ച്ണ് ഇപ്പം വൈകുന്നേം പത്തിരി ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും ഇബടെ അതിന്റെ ഒക്കെ ഒരാളാണ് അങ്ങനല്ല ഹാ ഒക്കെ ഇഷ്ടാണ് അപ്പൊ ഞാൻ ചോയിച്ച് റമദാ ൻ ആണെങ്കി പിന്നെ നമുക്ക് പിന്ന ചക്ക ആണെങ്കിൽ പിന്നെ ടൈം ഉണ്ടല്ലോ പിറ്റേന്നും പിറ്റേന്നും ഒക്കെ അങ്ങനെ മാറി മാറിയൊക്കെ അങ്ങനെ - അപ്പൊ അങ്ങനെ പറഞ്ഞീനി പത്തിരി അല്ലാതെ ഇപ്പൊ എന്താണന്നു ചോദിച്ചുനീ ഇപ്പം പത്തിരി വാറെഒന്നും ഇല്ലേ ഇല്ല എന്നാലും ഇതിലും നേരത്തെ നമുക്ക് ഒരു മടി തോന്നൂല്ലേ ആ ടൈം ആവുമ്പോഴ ഉണ്ടാക്കുക
ആഹ് ഈ നേരത്ത് ഞാൻ ചില ചെല സമയത്തൊക്ക ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കല് അന്നേര - മടി തോന്നും ന
എനിക്ക് അസ ർ ബാങ്ക് കൊടുത്താ പിന്നെ ഞാൻ അങ്ങട്ട് ഇറങ്ങും പിന്നെ മഗ്‌രി ബ് കൊടുത്താനും ഇപ്പ എല്ലാർക്കും ഒന്നും -
അസറാ അസറ നിസ്കരിച്ചിട്ട് ഞാനും അല്ലെ അഞ്ച് മണി ഒക്കെ ആയിട്ട് അങ്ങട് -
ഉം ഓക്കെക്ക ഇന്ന്പ്പോ ഇന്നിപ്പോ ഞാൻ - നാളെയാണ് തറവാട്ടിന്ന് നാത്തൂൻ പോയി അല്ല ഇളച്ചി പോയിന്ന് അപ്പൊ പിന്നെ ഓട കുട്ടിളൊക്കെ പോയി അവന് - ഇപ്പ കുഞ്ഞുണ്ണിയാണ് ഇപ്പൊ വന്നത് അല്ലെങ്കി പിന്നെ ഞാൻ പറഞ്ഞു നാളെ ആക്കാം ഇന്ന് ഇപ്പൊ എന്നോട് ആകൂല തോന്നതെ
ആ ഓലൊക്കെ വിളിക്കാനോ
ആഹ് ഓലും വിളിച്ചേണ്ടിര ഏതാലും ഓ മോ പോക്കണമെങ്കിൽ നാത്തൂനും പ്രഗ്നന്റ് ആണ് മാറ്റി ഇണ്ട് ഓള് രണ്ടാമത്തെ ഓക്കേ എല്ല് ആ എന്റെ കൂട്ടിന്റെ ഇപ്പ ഇവിടെ ഉണ്ട് ഓള് അവന്റെ ഉപ്പ ഇവിടെ കളിച്ചുണ്ട് അപ്പൊ ഓള ഉണ്ട് പിന്നിപ്പോ അല്ലെങ്കി- അങ്ങനത്തെ വയ്യാഴ്ക ഒന്നും ഇല്ല എന്നാലും വേ വേറെത്തി ഒരു വയ്യാഴ്ക കഴക്കാറോ വരുവല്ലോ നാളെ അപ്പൊ പിന്നെ ഇനി ഞാൻ വേണോങ്കി നാളെ ആക്കാം ഇന്ന് ഇനി മറ്റേത് ലേശം കൊടുത്താലൊ നാളെ പിന്നെ പത്താണ് എന്റെ വാപ്പ- ഉപ്പ നോറ്റിയില്ലാരുന്നു അവൻ ഇപ്പോ അതും നോൽക്കും അപ്പൊ പിന്നെ ഒന്നിച്ച് അങ്ങട് ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്
ഉം അപ്പെന്താ ചോറൊക്കെ ആക്കേ?
ചോറൊന്നും തിന്നൂല. അഹ്ഓൽക്ക് പത്തിര്യന്നെ വേണ്ടിയേരും. അവർടെപ്പം ഇൻക്കൊരു മടി നാളെ ഇഞിപ്പോ ഏതാലും പത്തിരി ഒരുങ്ങി ഉണ്ടാക്കണ്ട്യേരും.
ഓല് കൂടോ? ഉണ്ടാക്കാൻ കൂടാൻ വരോ?
കൂടാൻ ഓല് ചെൽപം ഇമ്മല്ലേ ഇമ്മ നാത്തൂൻ ഞ് ചെൽപ്പം വെ വെരേക്കും ആഹ് ആഹ് എളച്ച്യാണ് ഇമ്മ പിന്നെ അങ്ങനെ അങ്ങനെ കൂടൊന്നില്ല പിന്നെ അങ്ങനെല്ല ഇപ്പം മ്മ ചൊ റ്യാൻ പറ്റൂല ഞി പദവാറ്റം ചി മ്മ എതാലും വരെണ്ടാവൂല കാര്ണം ഇമ്മ അങ്ങനെ അടുപ്പത്തത്തത് അങ്ങനെ, തുള്യൊക്കെ തൊല്ച്ച് ആഹ് ഉള്ളിയൊക്കെ തൊൽച്ചരാന്ന് ഓള് ചെൽപ്പം വരും. ഓക്കയ്ന് റെസ് റ്റാ വല്യ റസ്റ്റ കൊയപ്പൊന്നു ഇല്ല്യാ. അപ്പ റസ്റ്റ് ന്നൊക്കെ പർഞ്ഞേട്ടിനി അതോണ്ട് ഇഞ് ഇപ്പം വെരോ അറീല്ല. വേറെന്താ പിന്നെ
വേറെ ഇങ്ങനൊക്കെ ഞാനുംപ്പഞ്ഞ് വൈന്നാര ത്തേക്ക് പത്തിരി. ഞാനും പ്പ ന്ന് പർഞ്ഞ മായ്രി വല്യ പ്ലാനിങ്ങിലൊക്കേനി. വെയ്ന്നാരാവുമ്പോത്തിന് എത്തെങ്കിലൊക്കെ വേൻ
ആഹ് ഇഞ്ഞിപ്പോ മോളു ഓളും നോറ്റയ്നോട് ഞമ്മക്ക് എത്തെങ്കിലൊക്കെ ഉണ്ടാക്കാനും പൊര്യോ എത്തെങ്കിലൊക്കെ
ഞാൻ സാധാരണ പൊരി ഉണ്ടാക്കേല്ല
ഞാനും ഉണ്ടാക്കേല്ല്യ. അപ്പൊ ഇന്ന് ഓളോട് കുഞ്ഞുണ്ണി പറിണ്ടെടി ഞമക്ക് ഇതൊക്കെണ്ടാക് ഓള് നോറ്റേല്ലന്ന്ള്ള ആരംഭത്തിൽ പറയേക്കാരം. അത് ന്ന്. നമുക്ക് ഇത്ണ്ടാക്കട്ടോന്നൊക്കെ പറയല് അപ്പൊ പർഞ്ഞിനി ഇഞിപ്പ എന്താ അറീ ല്ല ആഹ് ഇഞി പ്പ എന്താ അറീല്ല. ഇവിടെ കൊണ്ടന്നച്
അയ്ന് എന്താച്ചാല് സാധനം ആദ്യം കിട്ടണം. ന് ചിക്കനോ ബീഫോ ഒക്കെ. പിൻ പിന്നെ ഞാ നേരം വെച്ചൊക്കപ്പാടെ തെര തെര തെര്ക്കേക്കാ. ബാങ്ക് ട് കൊടുക്കാൻ പോ ത്തിനൊക്കെ ആവണ്ടേ
എനിക്കിവിടെ അങ്ങട്ട് നെരത്തി ഇങ്ങട്ട് വെച്ചിരിക്കും ഞാൻ നിനക്കങ്ങനെ പണ്ടേ ശീലായിട്ട് ഇരിക്കണം ഇരിക്കണം ഹരീന്റെ അവിടെ കല്യാണം കഴി ച്ച് ഇവിടെ തറവാട്ടിലായിരുന്നു അവിടെ ഇരിക്കൂല അവിടെ കൊണ്ടെ ഇനിയിപ്പോ ഇരിക്കയാണെങ്കിലും ആ ണുങ്ങള് നമ്മള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഓര് ബാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവേല
ഇത് കാത്തിരിക്കുവോ
ഞ ഈ എല്ലാം പണിയൊക്കെ കഴിഞ്ഞുണ്ടാവും ഒക്കെ റെഡിയാക്കി വെച്ച് ഇവിടെ ഇരിക്കു ഇരിക്കണോ ആലോചിച്ചു അത് കാത്ത് നിക്കണോന്നാണല്ലോ നമ്മള് എനിക്ക് എന്റെ അവിടെ കരേലെ എല്ലാവരും വന്ന് ഇരിക്കും രാക്കുമാര് വരെ ഇരിക്കും ഞങ്ങളൊക്കെ അതേ ഇരിക്കും ഓര് വരേ ഇരിക്കും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞില്ലെങ്കിൽ കയ്യും കയ്യുമല്ലോ നമ്മള് ഇന്നൊരു
നേരത്തെ അയിന് കണ്ട് നേരത്തെ തുടങ്ങണം
ആഹ് ആഹ് അത് തന്നെ ഇതോടെ അത് തന്നെ അപ്പൊ ആ ഒരു ഫീല് ഇപ്പോ ആയി അപ്പോ അത് എനിക്കായി ഇതൊക്കെ കഴിഞ്ഞാലും അങ്ങനെ ഒരിതാ
ഞാന് എല്ലാവർക്കും കൊണ്ട് വച്ചല്ലോ അപ്പത്തേനും
ഉം ഉം ഉം അതെ ആ എന്നാലും സ്വല്പം നമ്മക്ക് ചിലപ്പത്തക്കിലൊക്കെ വേഗം അവരെയൊക്കെ വിളിച്ച് എന്ത് ചെയ്യും എന്താ നീനൊക്കെ ഇരിക്കും ഇപ്പളും ഇരിക്കുവല്ലോ
അങ്ങനെയൊക്കെയാണോ ഏതായാലും ഇന്നും നാളെയൊന്നും വല്ല്യ ഇത് കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലവാ എന്നാ ആയിക്കോട്ടെ കേട്ടോ ഞാൻ വിളിക്കാം